ഹലോ
അതെ എന്താ പരിപാടി. സ്കൂള പോവാൻ നിക്കാണോ.
ആഹ പരിപാടിയ കൊറച്ചു കഴിഞ്ഞിട്ട്. അങ്ങനെ മെല്ലങ്ങനെ പോണം സ്കൂൾക്ക്. പ്രത്യേകിച്ച് പരിപാടിയ ഒന്നുംല്ല. സ്കൂള് സ്കൂള് കഴിഞ്ഞ പിന്ന ഇവിടെത്തന്നെ അങ്ങനെ. എന്തങ്ങളെ പാട്.
ഞാനവിടെ ഇണ്ട് വല്ലിപ്പാന്റെ കൂടെങ്ങനെ. കൃഷീക്കെ ഇറങ്ങി. ഇപ്പക്ക് വയലുണ്ട് പോയിനിങ്ങനെ കൃഷി കുറച്ച് ഇറങ്ങിയ അത് കഴിഞ്ഞിട്ട് ഒ ഇങ്ങനെ ജോലി കുറച്ച് പോകണം. അതിനൊക്കെ ഉണ്ട് അപ്പോ കൃഷിയ വല്ലിപ്പ പരിപാട് കൃഷിയാണ് ചെറപ്പത്തില നല്ലങ്ങനെ കൃഷിയോട് താല്പര്യമുള്ള. അപ്പോൾ വീട്ടിന്റെ അടുത്ത് വലിയൊരു വയലുണ്ട്. അപ്പോഅവിടെ ഒരുപാട് നെല്ല് കറിപ്പ ഉണ്ട്. അപ്പോഅതിന്റെ ഒരു കാലാണ്. അപ്പൊ അതിന് അയലുള്ള അതി ഇപ്പഴത്തെ അതിന്റെ വയലൊക്കെ ഒന്ന് റെഡിക്കിയിട്ട ഇപ്പൊ ഇങ്ങന നെല്ട്ടിട അപ്പോ അതിനെ ഒരു കാര്യം നോക്ക നക്കാനും വയല എന്തേലുമൊക്കെ പോയി പോയി രാത്രി രാവിലെ ആയാലും ഒരുപാട് പക്ഷികള് വരുണ്ട്. അതിനെ ആട്ടാന് കാർ റെഡിയാക്കാൻ ഇങ്ങനെ പോയതേനു പിന്നെ വലിപ്പക്ക് ഇത് മാത്രല്ല കേട്ടോ ഒരുപാട് കൃഷിയണ്ട്. വല്ലപ്പഇങ്ങനെ ഈ താൽപ്പര്യള്ളണ്ട്ന്നെ ഗോതമ്പും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഞാനിങ്ങെ ചിന്തിച്ചു നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം ഈ കൃഷി നെൽകൃഷിയൊക്കെ ഒരുപാട് കുറഞ്ഞു. നമ്മക്ക് കേരളക്കാരൊക്കെറിയാ. കൃഷികൾ നമ്മൾ പ്രധാനപ്പെട്ട കൃഷിന്റെ നമ്മൾ അവലംപ്പിക്കാ ഉത്തരേന്ത്യയിലേക്കെ അവ അവലംബിക്കയാണ്. കാരണം. ഈ ഭക്ഷണ മേഖലയിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ അധികം നമുക്ക് ഇങ്ങടെ വരുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് പലപ്പോഴും ഈ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽന്നൊക്കെ നമ്മുക്ക് ഈ ഭക്ഷണങ്ങൾ വരുന്നത് അപ്പൊ കേരളാരെ സംബന്ധിടത്തോം ഈ കൃഷി മേഖലയിലേക്ക് വലിയ രീതിയിൽ തില്പര്യം കുറഞ്ഞു. ഒന്നാമത് അവക്ക് താല്പര്യമില്ല. വെയിൽ ത്ത് പണിയെടുക്കാനെ അല്ലെങ്കിൽ തടി അനങ്ങി പണിയെടുക്കാന്നുള്ള ആ രീതിയിലേക്കൊക്കെ ഒരു മടുപ്പുള്ള ആൾക്കാരാണ് ഞമ്മൾ നമ്മള് മലയാളികള് അപ്പൊ ഒന്നാമത് ഈ മേഖല കൊറഞ്ഞ്ണ് പക്ഷെ എന്നാലും കൊറച്ച് ആൾക്കാരൊക്കെ ഇണ്ട്ട്ടോ ആഹ് ഈ മേഖല ഇഷ്ട്ടള്ള ആൾക്കാര് ഇപ്പം ഈ മേഖലയിൽ തന്നെണ്ട്. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മള് നമ്മള് കൃഷി ചെയ്തിട്ട് നമ്മളന്നെ കഴിക്ക്ണ ഏറ്റവും നല്ലത്. മറ്റേത് അവർ പൊറത്തുള്ള സംസ്ഥാനങ്ങളില് വരുന്ന ഭക്ഷണം എത്രത്തോളം നല്ലതാണ് അത് അതിന്റെ ഭക്ഷ്യയോഗ്യത നമുക്കറീല അപ്പോ നമ്മൾ തന്നെ ഇണ്ടാക്കുന്നത് നമ്മുടെ ആരോഗ്യം നല്ലതാണ് നമ്മളെ അന്നിട്ട് കൊറച്ച് ബാക്കിവര്ണ ഭക്ഷണം ണ്ടെ അത് നമ്മളാ കച്ചവടത്തിലേക്ക് വിൽക്കാനും നമ്മക്ക് ലാഭാണ് പറി നിങ്ങക്ക് എന്താ പറയാള്ളേ ഈ കൃഷിയെ പറ്റി
ആഹ് കൃഷി നല്ലൊരു സമ്പ്രദായം തന്നെയാണ് പക്ഷെ നമ്മളെ കേരളത്തില് അതിന്റെ കാലാവസ്ഥയും കാര്യങ്ങളൊ ക്കെ ഏഹ് എത്രത്തോളം അനുകൂലണെന്ന് കൂടി നോക്കണം പിന്നെ കൃഷി ഇപ്പ കർണാടകയിലും തമിഴ്നാടിലും പൊ റത്ത്ന്നാണ് നമുക്ക് അത്യാവശ്യം സാനങ്ങളൊക്കെ വരുന്നത് അതൊക്കെ ശരിയന്നെ നമ്മളെ കേരളത്തിലും ഇപ്പോ മെയിനായിട്ട് നടക്ക്ണത് ഇവിടെന്ത് ഏഹ് നമ്മള അരി അപ്പോ ഏകദേശം പാടത്തിലൊക്കെ ഉണ്ടാവും അത് പിന്നെ ഇബടുന്ന് ഇപ്പോ ഈ കച്ചോടം നടക്കാത്തതിന് നഷ്ടം കാര്യങ്ങളും ഉണ്ടായൊണ്ടാണ് നെല്ല് കൊയ്ത് നമ്മള് ഈ കച്ചവടം എന്താണ് അരി ഇതാക്കും വിളവെടുപ്പ് ഒക്കെ ചെയ്യും ഒക്കെ കഴിഞ്ഞയ്ന് ശേഷം പിന്നെ കർഷകർക്ക് ഇതിമന്ന് വല്യ ലാഭല്ല കാരണം ഇബർ മൊത്തം പണിയെടുക്ക ഇത് മൊത്തം ഇതിപ്പോ ഒരു നല്ലൊരു മഴയ്ത ചെലപ്പോ എന്താവും നെല്ല് കേട് വെരും അങ്ങനെ കൊർച് പ്രശ്നങ്ങൾണ്ട് അപ്പൊ അതും കൂടി കൂട്ടിയിട്ടാണ് എന്താണ് ഈ കർഷകരാരും മൊത്തത്തിൽ കേരള ക്കാർക്ക് എല്ലാ പണിയെടുക്കാനും മടിയാണ് വെയിലത്ത് നിങ്ങൾ പറഞാരി വെയിലത്ത് പണിയെടുക്കാൻ തന്നെ മടിയാണ് പിന്നെ എന്താ വെച്ചാല് ഇബടെന്ന് ഒരു പണി എടുക്കൂല്ല എന്നിട്ട് നേരെ ഗൾഫ് പോയി അവിടെ പട്ടിപ്പണി എടുക്കും അപ്പൊ നമ്മക്ക് നമ്മള ഈ ഭൂമിന്ന് തന്നെ നല്ല പണിയെടുത്താല് അല്ലെ നല്ല ഭൂമിയുള്ള ആൾ ക്കാർക്കാണെങ്കിൽ നല്ല പണിയെടുത്താ നല്ല അത്യാവശ്യം സാധനങ്ങളും പൈസൊക്കെ കിട്ടും അയ്ൻ ഇബടുത്തെ ഗവൺമെന്റും കൂടി സപ്പോർട്ട് ആവണം പിന്നെ എന്താ വെച്ചാല് പിന്നെ കൊറേ സബ്സിഡി ഇണ്ടായ സാനങ്ങളൊക്കെ ഒഴിവാക്ക ഇതൊക്കെ ഈ ഗവൺമെന്റ് ഈ കർഷകരോട് ചെയ്യ്ണ വലിയൊരു തെറ്റാണ് അങ്ങനെയാണ് ഞാൻ കാണത് ഏഹ് പിന്നെ ഇതില് നല്ല സ്കോപ്പ് ഉണ്ട് കാരണം നമുക്ക് നമ്മളുടെ നാട്ടിൽ തന്നെ വിത്ത് കിട്ടും അപ്പോ നമ്മളെ വീട്ടിൽ തന്നെ അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇണ്ടാക്കി വെച്ചിട്ട് നമുക്ക് അയിൽ നിന്ന് ഭക്ഷിക്ക്ണ ഏറ്റവും നല്ലത് മറ്റേതൊക്കെ മര്ന്നടിച്ച് വരുന്ന അങ്ങനെ കേൾക്കാം അയിന്റെ സത്യാവസ്ഥ എത്രത്തോളംന്നറിയില്ല കാരണം ഇത് ഓരോ സംസ്ഥാനത്ത്ന്ന് വര്ണല്ലോ അപ്പൊ അത് കൊറേ കാലം നിക്കും വാണല്ലോ അത് വിറ്റു പോണല്ലോ അപ്പ അതിന് വേണ്ടി അവരെ എന്തെലൊക്കെ അടിച്ചു കാണും പിന്നെന്താച്ചാല് നല്ല നമ്മളെ വീട്ടില് ഉണ്ടാക്ക്ണെ നമുക്ക് നല്ല ഉഷാറായി കഴിക്കാം ഏഹ് അതിന് നമുക്ക് ഒരു പേടിയും പേടിക്കാൻ ഇല്ലല്ലോ പിന്നേഹ് ഈ നാട്ടിലൊക്കെ കൃഷി ഒരുപാടായിട്ട് നടക്ക്ണ് ഇപ്പൊ ഞാൻ ഇപ്പൊ നിക്ക്ണ നാട്ടിൽ നല്ല കൃഷിയൊക്കെ നടക്ക്ണ നാടാണ് ഇവിടെ അധികം കർഷകരാണ് ഇവരിപ്പോ ഏഹ് തെങ്ങും കൗങ്ങും പിന്നെ പൂളീം കാര്യങ്ങളൊ ക്കെയായിട്ട് അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെള്ള നാടെന്നെന്റെ പിന്നെ നല്ല വള്ളം തൊക്കെള്ള ഒരു നാടാണെങ്കി പിന്നെ ആഹ് അത്യാവശ്യം വല്യ പണി എടുക്കാതെ തന്നെ എടുക്കാൻ പറ്റിയ നാടും ഉണ്ടാവും അങ്ങനിം ഉണ്ടാവും പിന്നെ ഓരോരുത്തരെ ക്ലൈമറ്റും സഹചര്യങ്ങളും അനുസരിച്ചാകും പണിണ്ടാവ പിന്നെന്താ
അത് അത് പർഞ്ഞെ ഇങ്ങള് കാര്യാണ് ഞം ഞം ഞാന് ഞമ്മള് വീട്ടില് അമ്മക്ക് ബൈ കയ്ക്കാള്ള ഭ ക്ഷണണ്ടാക്കണം. ഇപ്പ നമ്മൾക്കറ്യാ ഞമ്മളെ വീട്ട്നുറ്റത്ത് അമ്മള് ചെലേപ്പം ഈ കറിവേപ്പില അതിന്റെ മരം നടും. അത്പോലെ ചെലെപ്പോ നമ്മെന്താവും ഈ വെണ്ടക്കന്റെ നടേല്ണ്ട് പിന്നെ അത്പോലെ തക്കാളി അങ്ങൻത്തെ ചെല ചെ ത് ചെറ്യേ രീതിയില് ങ്ങനെ നടല്ണ്ട്. അപ്പൊ അത് ഞാൻ മൻസ്സിലാക്ക്ന്നെ എല്ലാ വീട്ട്കാരും ഈ ഒരു ഇതേപോലെ ചെയ്യാണെങ്കി ഒരു പരിധിവരെ അവക്ക് നല്ല നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും. മറ്റുള്ള ഈ ബുദ്ധിമുട്ടുള്ള അഥവാ നമുക്ക മറ്റുള്ള സംസ്ഥാനങ്ങൾന്ന് വെര്ന്ന മര്ന്നടിച്ച ഭക്ഷണങ്ങള് കൊറ് ക്കാം പറ്റും ഇപ്പോ നിങ്ങള് പർഞ്ഞ പോരെ പലരും വെല്ല്യ വെല്ല്യ വെല്യ വെല്ല്യ ഈ ക് കൃഷിയിടങ്ങൾള് ഇങ്ങനെ കൃഷി ചെയ്യുമ്പോ സ്വാഭാവികാണ് അതിന്റെ വളർച്ചക്കും അത് കേടരാ എഹ് ഒരുപാട് മര്ന്ന്കളടിക്കും അത് അവരുടെ ച് അവര്ക്കും ഒരു നിലക്ക് ലാഭാണ് കാരണെച്ചാല് ആ ഒരു ഭക്ഷണം കേടെരാണെങ്കി അല്ലെ കൃഷി കേടെരാണെങ്കില് ഓര്ക്ക് കോടികള്ടെറെ ലക്ഷക്കണക്ക് നഷ്ടങ്ങളവർക്ക് സ് വെരാൻ സാ ധ്യണ്ട് അപ്പൊ ഇതിന് കാരണത്താലെന്തെലും മര്ന്ന് മറ്റ് കാര്യൊക്കടിക്കും. പിന്നെപ്പോ ഇങ്ങള് പർഞ്ഞു കേരളത്ത് നമ്മള് കൊ ഒന്നാമത് കൊറയാൻ കാരണ താണ് ഒന്നാമത് ഈ സപ്പോർട്ടമ്മളെ ഗവൺമെന്റ് തീരെ സ പ്പോർട്ടെയ്യ്ണില്ല തോന്ന്ണു ഈ വിഷയത്തി ആഹ് എഹ്. ഒന്നാമത് സബ്സിഡി കാര്യങ്ങളും കൊടുക്കാന് കാരണം കർഷകരാണ് അവരിങ്ങനെ വെയിലത്ത് പണിയെടുത്തൊരുപാട് കാ ജോലി ട്ത്ത് അ ധ്വാനിച്ചു ജോല്യയ്ത് അവർക്കതിന് കൃത്യമായ രീതിയില്ള്ളൊരു ഒരു ലാഭം കിട്ട്ണില്ല. അവര്ക്ക് നല്ല വരുമാനം കിട്ട്ണില്ല. അത്കൊണ്ടാണ് പലരും ഈ ജോലി മട്ത്ത്ട്ട് വേറെ മറ്റുള്ള പ ജോലിയിലേക്കൊക്കെ പോവുന്നത്. പക്ഷെ മന്യ സംസ്ഥാനം നോക്കുമ്പോ അവര്ന്നർഞ്ഞ അവര്ക്ക് വേറൊരു മാർഗൂല്ല വേറെ ജോലി കിട്ടാള്ള അവസ്ഥല്ല അവര് കുടുംബം ആ ഒരു ആദ്യേ അവരെ കുടുംബം ഇത്തരം രീതിയിൽ പോയി കൃഷില്ങ്ങനെ റങ്ങിപ്പോന്ന്. രീത്യാണ്. അപ്പൊ ഞാന് ത്പ്പളാ മൻസ്സിലാക്കിച്ചാ ഞാനിങ്ങനെ ഉത്തരേന്ത്യൻ സംസ്ഥാന ആസാമിൽ കൊർച്ച് ദി കാല ങ്ങനവിടെ താമസിച്ചിരുന്നു. അവടെ താമസിച്ചപ്പളാ ഇതിൻ്റൊര്‌ത്രേ യാഥാർത്ഥ്യ മൻസിലാക്കിയത് ഇവിടെന്നെച്ചാല് ഒരു കുടുംബം എല്ലാവരും ഈ പ ഈ വയലിലേക്ക് എറങ്ങേകാരം അപ്പൊ ഇവടെ ഈ നെല്ല് പാകായി കഴിഞ്ഞാല് അത്‌ പറിക്കാനും അവര് രാവിലെ മുതല് വൈന്നാരം വരെ ആ കുടുംബം എല്ലാവരും ഇവടെണ്ടാവും ഭക്ഷണം കാര്യം കൊണ്ടച്ച് ഇവടെ വയലിരിക്കാ. ആ ഒര് രീതിയിലൊക്കെവടെ ശ്രദ്ധിച്ച. അപ്പോ അത്രത്തോളം ഈ കൃഷി ന്ന്ള്ള മേഖല നമ്മളെ കേരളത്ത് ത്രെ കൈവിട്ടു ന്ന്ള്ളെ ചിന്തിക്കാന്. പിന്നെ ഇവടെ ഒരുപാട് സർക്കാരും ഇതിനെല്ല തീല് അംഗീകരിക്ക്ണ്ട് ഇവര്ക്ക് നല്ലൊരു സബ്സിഡി കാര്യം കൊടുക്കുന്നു. മറ്റുള്ള ഒരുപാട് കാര്യങ്ങള് ഔദാര്യങ്ങൾ അവര്ക്ക് കൊട്ക്ക്ണ്ട് അത്കൊണ്ടെന്നെ കർഷകര് വീണ്ടും വീണ്ടും മേഖല കൂടുതാലായിട്ട് ങ്ങനെ ഉഷാറായിട്ട് കൊണ്ട്രിക്കാണ്. അപ്പൊ ഇത്തരം നല്ല നല്ല പദ്ധതികള് നമ്മളെ നാട്ടില് വെരികയാണെങ്കില് കൃഷിയെ പൂർണ്ണമായിട്ട് ഇനിയും വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് എന്റെ വിഷൻ. നിങ്ങൾക്കെന്താണ് ഇത്തരം കാര്യത്തെ പറ്റി പറയാളെ? കൃഷി അമ്മളെ നാട്ടി ഇനിയും വ്യാപി ക്കെണ്ടത്ണ്ട് എന്ന്ള്ള വിഷയത്തിന്.
ആഹ് കൃഷി വ്യാപിച്ചാല് ഞമ്മളെ സർക്കാരിന്നെനെണ് കൊണള്ളത് കാരണം അതിന്റെ ടാക്സും കാര്യങ്ങളൊ ക്കായിട്ട് ഗവൺമെന്റ് ഈ കർഷകരെ സപ്പോർട്ടെയ്താല് അത് നമ്മളെ നാടെന്നെ നന്നാവാൻ ഉപകരിക്കും. കാരണം നമ്മളെ നാട്ട്‌ല്ള്ള കൊയപ്പന്താച്ചാല് ഇപ്പോ നമ്മടെ നാട്ടില് പണികള് എംപ്ലോയ്മെന്റ് കൊറവാണ് മൊത്തത്തില്. ഒന്നാണ് പണികളൊക്കെ വളരെ കൊറവാണ്. പിന്നെ ഈ കാർഷിക മേഖല അതും വളരെ കൊറവാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളെ നോക്കാണെങ്കില് നമ്മള് ഫുള് പൊർത്ത്ന്നാണ് സാനങ്ങള് വേടിക്കണേ നമ്മള് വടെന്ന്ണ്ടാക്കിട്ട് പോർത്ത്ക്കാണ്ട് കൊടുക്ക്ണില്ല അങ്ങനെ കൊട്ത്താലേ നമ്മളെ ഗവൺമെന്റിന്റെ ഖജനാവില് എന്തെങ്കിലും പൈസണ്ടാവൊള്ളൂ. ഖജനാവ് കാല്യാണ് കാല്യാണ്ന്ന് പറ്യല്ലാതെ ഖജനാവ് നെറക്കാന്ള്ള പണി ഇവര് സർക്കാരും ഇട്ക്ക്ണില്ല ജനങ്ങക്ക് സപ്പോർട്ടായിട്ട് എന്താണ് സർക്കാർ നിക്ക്ണില്ല അപ്പോ പിന്നെ ജനങ്ങള് ജനങ്ങളെ പാടു നോക്കിക്കാണ്ട് ഇവട്ന്ന് പോയിട്ട് വേറെ രാജ്യങ്ങള്ല് ജീവിക്കും കാരണം ഓര്ക്ക് ഇപ്പ വെയിലത്ത് പണിട്ക്കേണ്ട ആവശ്യല്ല അവര്ക്ക് കൊറച്ചേരം ഒരു ഓഫീസില് ഇരുന്നാല് എസീല് ഇരുന്നാല് ഒരു അഞ്ചാറ് മണിക്കൂറ് ഇര്ന്നാലും നല്ല പഠിപ്പ്ള്ളോരണെങ്കി നല്ല ജോലി കിട്ടും അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആള്കള് ഇതിലേക്കൊന്നും ഇറങ്ങാത്തത് പിന്നെന്താ ഇജ്ജ് പറഞ്ഞ വെയിലത്ത് പണിട്ക്കാന്ന്ള്ളത് ഇപ്പൊ നമ്മള് കർഷകരെ ഇപ്പോൾ അങ്ങനെ കർഷകര് ഇപ്പൊ അങ്ങനെ ആത്മഹത്യ ചെയ്തതായിട്ട് നമ്മളത് കേട്ടിട്ടില്ല പക്ഷെ നമ്മള് പത്രത്തിൽ വായിച്ചിണ്ടാവും പഞ്ചാബില് പഞ്ചാബില് കർഷക സംരഭം കുറെ കാലം ഇണ്ടായി പിന്നെ ഒരത് ഡൽഹിക്ക് വ്യാപിപ്പിച്ചു കർഷകര്ക്ക് കൊറെ ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന് കൊറേ സബ്സിഡി കാര്യങ്ങൾ മറ്റ് കാര്യങ്ങൾ ഓര്ക്ക് ഫുള്ള് ഓര്ക്ക് എതിരായിട്ട്ള്ള കാര്യങ്ങള് അത് ചെയ്തു പക്ഷെ അവിട്ത്തെ ജനങ്ങള് എന്തായി ഫുള്ള് എല്ലാരും ഏഹ് ആ എന്താണ് പ്രൊട്ടക്സ്റ്റ് ചെയ്ത്ക്കാണ്ട് അത് ഓരേ നെലേക്ക് ആക്കി ഇട്ത്തു കാരണം അ ത്രേം വല്യോര് പ്രൊട്ടസ്റ്റ് ഇവര് നടത്തി. അപ്പൊ ഇതൊക്കെ നമുക്ക് പാടാക്കേണ്ടത്ണ്ട് പിന്നാ എന്താന്നെച്ചാല് ഏഹ് ഇപ്പം കൊറേ ആള്ക്കാര് ആത്മഹത്യ ചെയ്ത്ക്ക്ണ് കൊറേ ആള്ക്കാര് ഇതിന് ജീവം തെജിച്ചും ചെയ്ത്ക്ക്ണ് കാര്ണം ഇവരേ നിലനിൽപ്പിന്റ പ്രശ്നാണ് കൊറേ ലോണും കാര്യങ്ങളൊക്കെ ഒ എട്ത്തീണ്ടാവും അത് വെച്ച് തൊടങ്ങി അത് ലാഭം കിട്ടുന്ന് വിചാരിച്ച്‌ തൊടങ്ങും പിന്നെ അത് എങ്ങനെങ്കിലൊക്കായിട്ട് ഇതാണിപ്പോ നമ്മ്ള് അറിയാതെ എന്താണ് ഈ എൻവറോമന്റൽ ഡിസേസ് ത്ര ആയതോണ്ടും ഇണ്ടാവും പ്രകൃതി ദുരന്തം വന്നോണ്ട് ധാരളം കാര്യങ്ങളത് നശിച്ച് പോയിണ്ടാവും അപ്പൊ അതൊക്കെ കണക്കിലെട്ത്ത്ട്ട് അയ്നെന്തേലും കൊട്ക്കാ ഒര് ഏഹ് തുല്യത എന്തെങ്കിലും പൈസന്തെങ്കിലും കൊട്ക്കാന്ന്ള്ളത് ഗവണ്മെന്റിന്റെ ഉത്തരവാദിത്തല്ലേ അതൊന്നും കൊടുക്കൂല ഗവൺമെന്റ് പിന്നെ ഇപ്പത് കർഷകം കർഷകൻന്ന് പറഞ്ഞ് അത് പ്രത്യേച്ച് വാല്യൂ ഇല്ല അത് രണ്ടാം ഘടു ആയിട്ടാണ് നമ്മളെ നാട്ടിലത് കാണപെട്ന്നെ. പിന്നെ ഇങ്ങക്ക് എന്താ ഇഞ്ഞ് ഇതിനെപറ്റി പറയാള്ളത്
അതെ കർഷകരെ ക് അംഗീകരിക്കേണ്ട മ അ ബാധ്യത നമ്മളെ രാജ്യത്തിനും അതിൻ്റ ഉദ്യോഗസ്ഥർക്കും ഉണ്ട് ഇപ്പ നമ്മ്ക്കറിയാ നമ്മളെ രാജ്യന്ന് പറയാ ഇന്ത്യാന്ന് പറഞ്ഞെ വല്ല്യോര് കർഷക രാജ്യണ്. കാര്ണം ഇന്ത്യലൊര്പാട് ഏറ്റു ഒരുപാട് കർഷക ഇനങ്ങള് ഇവടെ കൃഷി ചെയ്യ്ണ്ട് അത് കർഷകരെ ബഹുമാനിക്കണം അവര്ക്ക് നല്ല രീതി അംഗീകാരം കൊട്ക്കണം. ഇപ്പം ഞ ഇങ്ങള് പറഞ്ഞ പോലെ ഈ ഒരുപാട് സമരങ്ങള് ഈ സർ കർഷകർ നയ്ക്ക്ണ്ട് കാര്ണം അവർക്കത് കിട്ടാത്തത് കൊണ്ടാണ് അല്ലാതെ ഓര്ക്ക് സമരത്തിനൊന്നും എറങ്ങൂല നമ്മളെ നെറുവില് എപ്പളെങ്കിലൊക്കെ സമരത്തിന് എറങ്ങൊള്ളൂ അപ്പ അത് കാരണം നമുക്കതിന് കാര്യഗൗരവം മനസിലാക്കണം. പലപ്പോയും അവര്ക്ക് താങ്ങുവില കിട്ട്ണില്ല ചെല വിഷയത്തിന് ചെല കർഷ് കൃഷിയിനങ്ങക്ക് അതവർക്ക് അവര്ടെ ജീവിതത്തെ ദുസ്സഹമാക്കാണ്. അപ്പൊ അത്കൊണ്ടെന്നെ അവര് കൃഷി ഈത്തരം കൃഷി പിന്നെ ഓര് ഒഴിവാക്കിയാ പിന്നെ ഇതിന്റെ ഭവിശത്ത് അനുഭവിക്കാണെ ഇന്ത്യ തന്നെയാണ് കാര്ണം ഇന്ത്യാന്ന്ള്ള ഒരുപാട് രാജ്യ ങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യണ്ട രാജ്യം കൂട്യാണ് ഈ കൃഷി ഇനങ്ങള് ക്ഷെ ഒരുപാട് ഇങ്ങനെ ഈ കൃഷി ഇവടെ നിലച്ച് പോയാല് പിന്നെ ഇന്ത്യക്ക് മറ്റുള്ള രാജ്യങ്ങള് അവലംബിക്കണ്ടി വെരും പിന്നൊരുപാട് പൈസ കൊടുത്ത്ട്ട് മറ്റുള്ള ഒരുപാട് ഇനങ്ങള് വാങ്ങണ്ടിം വെരാണ്. അപ്പം അതിനെക്കാട്ടി നല്ലത് ഇവര്ക്ക് നല്ല രീതില് അംഗീകാരം കൊട്ക്ക അവര് ചോദിക്കുന്ന കാര്യങ്ങള് കൊട്ക്കാ പിന്നിപ്പ നിയമങ്ങത്തിന് ഒരുപാട് മാറ്റങ്ങള് വന്നു ഇപ്പ അമ്മക്കറിയ ഒരുപാട് ഉദ്യോഗസ്ഥരെ ഈ കൃഷി രീതിലൊക്ക ഒരുപാട് മാറ്റങ്ങള് നിയമങ്ങൾ കൊണ്ടുവരാണ് ഇത്തരം പുതിയ പുതിയ നിയമങ്ങള് പാവപ്പെട്ട കർഷകരെ കൃഷി ഭയ്ങ്കര രീതില് ബാധിക്കാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവര്ക്ക് ഇത്തരം ബി ഈ ബുദ്ധിമുട്ടൽ നിയമങ്ങളുമായ്ട്ട് മുന്നോട്ട് പോവരു ബുദ്ധിമുട്ടാണ് കാര്ണം പല സാധനു വെല കൂടുമ്പ അവര് കൃഷിക്കും അതിന് വെല കൂട്ടണ്ടി വെരാണ് അങ്ങനൊര്പാട് കാര്യങ്ങൾണ്ട് അപ്പ ഈ കർഷകർക്കീ ഇത്തരം അവരെ ബഹുമാനിച്ചുകൊണ്ടുള്ള പ്രവർത്തനം കൂട്തലായിട്ട് വിപുലീകരിക്കണം പിന്ന ഇപ്പ ഇതിന്റൊര് ബുദ്ധിമുട്ട ഞാൻ മനസിലാക്കികഴി ഈ കർഷര്ക്ക് ബുദ്ധമുട്ട്ണ്ട് ഇത്തര മയക്കാലങ്ങളൊക്കെ ആ ഒര് ബദ്ധിമുട്ട പല പ്പോം കോടികൾ നഷ്ടങ്ങൾ പലപ്പോഴും സംഭവിക്കാറ്ണ്ട് ഈ മയക്കാലക്കായ് വെള്ളപ്പൊക്കൊക്ക വന്നാല് അവര്ടെ കൃഷി പൂർണ്ണമായ് നശിച്ച്‌ പോകുമ്പോ അങ്ങന പല കർഷകരും ആത്മഹത്യ ചെയ്ന്നതും ഒരുപാട് അങ്ങൻത്തെ ഒരുപാട് വാർത്തകളെക്ക അമക്ക് കേക്കാം പറ്റും അപ്പ ഇതിനെ ഈ ഒര് കാര്യത്തെ പൂർണ്ണമായ്ട്ടും അവരെ നിയന്ത്രിച്ച്‌ നിർത്താനും അവർക്ക് നല്ല രീതില് അംഗീകാരൊം സപ്പോർട്ട് കൊട് ക്കാൻള്ള സംവിധാനങ്ങൾ നമ്മട ചുറ്റുപാട്ല് കൊണ്ട് വെർണം എന്നാല് പു വീ- ണ്ടും നമുക്കാരു കൃഷി യോഗ്യമായ ഒരു അന്തരീക്ഷം ചുറ്റുപാടുവ്ടെ സൃഷിച്ചെടുക്കാ പ റ്റും എന്ന നമുക്ക് നല്ല അമ്മുടെ ജീവ്തത്തിനും നമ്മടെഭാവി ജീവ്തത്തിനും ഏറ്റവും നല്ലൊരു ഉപ കാരമുള്ള രീതീലേക്ക് നമ്മുട ചുറ്റുപാട്നെ മാറ്റിയെടുക്കാം എന്നുള്ള താണ് ഈ വിഷേത്തില് പറയാത്ള്ളെ നിങ്ങൾക്ക് എന്തെ വേറെ പറയാനുണ്ടോ
ഇല്ല ഇല്ല ഇതന്നെ ജനങ്ങള ഇപ്പ സർക്കാർന് നിക്കണം എന്നാല് ജനങ്ങൾക്കൊരു ഉപകാരപ്രദാവും ഓരോ ജീവിതം മെച്ച പ്പെടും എന്ന ആയിക്കോട്ടെ
അതെ എന്നാ ശെരി
എന്നായികോട്ടെ താങ്ക് യു